ഓ കേക്കുന്നുണ്ട് എന്തക്കെണ്ട് ആ നല്ല വിശേ ഷം എന്തക്കെ ഇങ്ങളെ വിശേഷങ്ങളൊക്കെ ഭക്ഷണം ഒക്കെ
ഉം സുഖായിട്ട് പോണ്ട്
ഓക്കെ
ഇല്ല കഴിച്ചില്ല നിങ്ങൾ കഴിച്ചേ
ഇല്ല ഞാനിവിടെ ചെറിയൊരു പണിയിലാണ്
എന്ത് പണി
ഏഹ്
മീൻ ഫിഷ് ക്കാണ് അപ്പ അത് അട്പ്പില് അട്പ്പത്താണ് ഇമ്മ ഇണ്ടാക്ക്ണ് ക്ഷ ഒക്കെ
ആഹ് അത് ശെരി അടുപ്പത്ത് ച്ചിയാണോ എല്ലോ ഇണ്ടാക
ഉം
ഗ്യാസിന്റെ പ്രശ്നം ആരോ അത് ശരി ഇപ്പ നൈറ്റും ഗ്യ അടുപ്പത്തിക്ക
ഇന്ന്പ്പോ ഞാൻ ങ്ങനെ വെറകൊക്കെ ഇണ്ടായപ്പോ അങ്ങനെ ഇണ്ടാക്കേതാണ് മറ്റേത് ത് വൈകുന്നേരങ്ങളിലൊക്കെൺ അട് പ്പ് കാര്യായിട്ട് യൂസ് ഉപയോഗിക്കല് ഇപ്പൊ ഇന്ന്പ്പോ ഞാ രാത്രി വിഷൊക്കെ ഫ്രൈ ഇപ്പം കിട്ടേതാണ് മീന് അപ്പൊ ഫ്രൈ ചെയ്യാ അടുപ്പത്താക്കാന്ന് വിചാരിച്ചു
ആഹ് അപ്പ നിങ്ങൾ കുളി കഴിഞ്ഞാൽ മീനൊക്കെ ക്ലീൻ ചെയ്യും
നന്നാക്കാറ്
എങ്ങനെ
നിങ്ങക്ക് റേഞ്ച് കൊറവ്ണ്ടോ
നിങ്ങക്കെ
ഏ എതരു ബ ആ ഒരു ബബബ കൊഴുപ്പഴി എന്ത നിങ്ങള് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചത് ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞഞ്ഞാല് ചാച്ചൻ മീൻ കൊണ്ടന്നാ നിങ്ങൾ ക്ളീൻ ചെയ്ത് ചെയ്യും
ഓ ആ ക്ലീൻ ചെയ്യാറുണ്ട് അ ഉം രാത്രി കേഴക്കുള്ള ഭക്ഷണം മടി ചെറിയ മടി ൻണ്ട് എന്നാലും രാത്രികക്കുള്ള ഭക്ഷണ ഒക്കെ എന്തും ഇല്ലെങ്കില് കൂട്ടാൻ വെക്കാനതു ഇല്ലെങ്കിൽ വയ്ക്കും
ആഹ്
നിങ്ങള അവിടെ മഴയൊക്കെ ഉണ്ടോ
എനിക്ക് ഭയങ്കരയായിട്ട് മടിയവും
ഓ
ഉം
പിന്നെ നി എന്താ നിങ്ങള അവിടെ എങ്ങനെയാ ന്നഎന്താ
ഉം
രാത്രികക്കൊക്കെ ഭക്ഷണം ഉള്ളത്
ഏ
നിങ്ങള അവിടെ എന്താണ് ഫുഡ ഒക്കെ ചോദിക്കാ
നമ്മളത് ഇപ്പം വെജിറ്റബിൾ കറി വെക്കും അല്ലെങ്കിൽ നമ്മള എന്ത് ചെയ്യും ഉച്ചക്കക്ക് മീൻ കഴുകി ക്ലീൻ മുറിച്ചിട്ട് നാലെണ്ണം അവിടെ എടുത്ത് വെക്കും വേറെ വെജിറ്റബിൾ ഒന്നും ഇല്ലാന്ന് ഒണ്ടെങ്കില് കറി വെക്കാനേ
ഓ ഓ
ഉച്ച കത്ത ന്ന് ഒരു മൂന്നാല് മീന് എടുത്ത് മാറ്റി വെക്കും കറിയിലിട്ന്ന മീനാരും അങ്ങനെ കൂട്ടൂല്ല ജസ്റ്റ് ഒരു രുചി ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന മാത്രം നാല് മീൻ അവിടെ മാ റ്റി വെക്കും അപ്പൊ രാത്രി വരെ വെരുന്ന മീന് എന്തോക്കും അവിടെ ഫ്രിഡ്ജില് വെച്ചിട്ട് രാവിലെ ക്ളീൻ ചെയ്യും ക്ക് ഭയങ്കര മടിയാണ് രാത്രി മീൻ മുറിക്കാനെഒക്കെ
ഇനിക്ക് ചെല സമയങ്ങളിലാ മടി ഇപ്പൊ കുട്ടികളെ ഒക്കെ പഠിപ്പിക്കാന് ഒക്കെ എണ്ടെങ്കില് ആ ടൈമില് ക്ക് ഭയങ്കര മടിയ മീൻ കൊണ്ട് ഒക്കെ വന്നാല് അല്ലാത്തപ്പോ ഇല്ല മം
ആഹ് പിന്നെ പുള്ളി കരന്ന് ഇപ്പം മീൻ വാങ്ങ ഫുതിയായിട്ട് ഒക്കെ കൊണ്ട് വേരൂല്ലേ രാ ത്രി ചെല ടൈമിൽ അതൊന്ന് പൊരിച്ചിടനാത് ഇപ്പ നല്ല ഫ്രഷ് മീന് ഒക്കെ കിട്ടിയാലേ അപ്പൊ അവര് അവിടന്ന് അന്നെ ക്ലീൻ ചെയ്യിച്ചിട്ട് കൊണ്ടുവരും
ആഹ ആഹാ ആഹാ
ഹ് മ്മ് ഹ് എന്നിട്ട് അതെ എന്റെ എന്റെറ അടുത്ത് പറയും പിന്നെ കഴുകീട്ട് വെക്കാനല്ലേ ഇണ്ടാവു ഒള്ളൂ
അതെ
ഉം എക്ക് അറിയില്ല എക്ക് ഭയങ്കര മടിയാണ് ഏറച്ചി മീൻ ഒക്കെ ആവും ന്നിന്നപ്പം ഉച്ചയ്ക്ക് ഞമ്മള് കുളി ഒക്കെ കയിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ക്ലീൻ ചെയ്യാന് ഒക്കെ ഭയങ്കരായിട്ടും മടിയ
ഓഹ് ഞാന് രാവിൽക്ക് രാവിലത്തേക്ക് ഒക്കെ എന്താ ഒരു ഭക്ഷണം ഏ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താണ് കറി
രാവിലെ നമ്മള് പത്തിരിയോ കുഞ്ഞി പത്തിരി അല്ലേ ദോശ ഇഡ്ലി മസാലദോശ പുട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കും ഓഹ് നമ്മള് സാധാ ഫുഡ് ഇണ്ടാക്കുന്നന്നെ വെല്യ ബാ ബുദ്ധിമുട്ടുന്നേ ആഹ് നെറോസ്റ്റും ആക്കും ചട്നി ആക്കും പിന്നെ അതെ പോലെ മസാല ദോശയാക്കും അ വെജിറ്റബിൾ ഒക്കെ എണ്ടെങ്കിലേ ഇപ്പ ക്യാരറ്റ്
തേങ്ങന്റെ ആ റെസിപ്പിന്ന് പറഞ്ഞ് തരണേ ഞാൻ വീട്ടിൽ എണ്ടാക്കി നോക്കിട്ട് ഇല്ല നെയ്റോസ് ഇണ്ടാക്കില്ല അയിന്റെ കൂട്ട് അറിയില്ല ഉർളക്കിഴങ്ങിന്റെ ക്കെ ആ ഒരു ഫ്ലേവറ് വേറെ അല്ലേ
അത് ഉരുളക്കിങ്ങ് പിന്നെ ഉരുളക്കെങ്ങ് ഒന്ന് വേവിക്കാ ഭയങ്കര ആയിട്ട് വേവല്ലേ കൊറച്ച്
ഓ
എന്നിട്ട് പിന്നെ ക്യാരറ്റ് ഉരുളക്കേങ്ങ് ഉള്ളി ഉള്ളി ഒക്കെ ഒന്നായിട്ട് വാട്ടിയാ മതി
ഓഹ്
ഭയങ്കര ഒര് വെന്ത് പോയാല് നമുക്ക് ഒരു അ കടിക്കുമ്പോ നമ്മടെ ഹോട്ടലില് ഒക്കെ നമ്മക്ക് വെജിറ്റബിൾ ഓരോന്ന് കഴി കടിക്കാൻ കിട്ടുമ്പോള്ല്ലേ ഒര് ടെസ്റ്റ്
അതെ
ആഹ് എല്ലാ പാട് വെന്ത് പോയാലും ആ ടെസ്റ്റ്‌ ഇണ്ടാവുല്ല അപ്പം ക്യാരറ്റ് ഉരുള ക്കിഴങ്ങ് ഉള്ളി ഉള്ളിയാണ് മെയിന് തക്കാളി അങ്ങനെ വണോന്ന് ഇല്ല ഒറ്റ തക്കാളി മതി അല്ലെങ്കില് കൊറച്ച് ഒക്കെ ഇണ്ടാക്ക് ണെങ്കില് അരക്കഷ്ണം മതി
ഓഹ്
നല്ലോണ്ണം വയറ്റി എടുത്തിട്ട് പിന്നെ കുരുമുളകും മഞ്ഞപ്പൊടിയു ഇട പച്ചമുളകും ഇഞ്ചി വെളുത്തുള്യൊക്കെ ഇടണം
ആഹ് ആഹ് പിന്നെ എന്നിട്ട് അയ്ന്തൊക്കിയേ പൊടികളിട
കുരുമുളക് മഞ്ഞൾ പൊടി
ആഹ്
കുരുമുളകാലേ മുളക് പൊടി ഇടര്ത് പിന്നെ നമുക്ക് അതൊക്കെ പിന്നെ ഇത് മറ്റേ എന്താ പറയാ എർച്ചി മസാലൊക്കെ ഓപ്ഷനല നമ്മൾ അതൊന്നും യൂസ് ചെയ്ട്ടില്ല ഞാ കാര്യായായിട്ട് ബേക്കല് തന്നെ കുരുമുളകന്റെ പൊടീം മഞ്ഞപൊടീം ഇടും അരി യല്ലോ കളർലല്ലേ ഇണ്ടാവ
അതെ ഞാനിത് ലാണ്ട് വീട്ടില് ഇണ്ടായിട്ടില്ല ഉം
വെല്യ പണിയൊന്നുല ഇപ്പള് നമ്മളിപ്പോ എന്തായാലും ഇ നേറോസ്റ്റ് വെക്കണമെങ്കിലും അയ്ന് കറിവേണ്ടേ
അഹ് അതെ
അപതിന നമ്മൾ കറിക്കരെ ഇത്ണ്ടാക്കുന്നു നമ്മള് കൊറച്ചാളാവുമ്പ വേൻ കഴിയും. കൊറെ വേണ്ടല്ലോ എണ്ട് മസാല കൊറേണ്ടാക്കണ്ടല്ലോ
അപ്പോ
അഹ്
അത് ചെയ്ത് നോ ഇണ്ടാക്കി നോക് ട്ടില്ല എങ്ങനെ സാധാ നെയ്റൊസ്റ്റ് പോലെക്കെ ദോഷണ്ടാക്കിട്ടയ്ക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ച്ണ്ട നെയ്യ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടു ത്തങ്ങനെ കഴിച്ചിണ്ട്നല്ലാണ്ട് മറ്റേത് ഹോട്ടൽനൊക്കെ കഴിച്ചണ്ട് അപ്പൊ ഭയങ്കരായിട്ട്ഷ് ട്ടാണ് പക്ഷേ റെസിപ്പി അറില്ല അപ്പൊ ഇതുങ്ങൾത് കേട്ടപ്പോ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി
ആഹ് അത്‌ സിമ്പിളാ അമുക്ക് വെല്യ കാര്യൊന്ന്ല്ല
പിന്നെ എവിട്
അഹ് നമ്മളിപ്പോ എന്തായാല ഇപ്പ നെയ്റോസ്റ്റ് ആക്കുമ്പോ എന്തായാലും കലക്കണ്ടേ
അതെ
അതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു അതാവുമ്പോ എളുപ്പത്തി കഴിയും കൊറേ ഇതാക്കിയിട്ട് കറിയും മെലത്വെച്ചിട്ട് ഇങ്ങനെ കളിക്കണ്ടാലോ മസാല അയില്ട്ടൊടുത്ത് ദോഷ മടക്കുന്ന ചൂടോടെ ക്കെ കഴിച്ചാല് റാഹത്തയില്ലേ
ശരിയാ
ആ
ഇങ്ങനെ നേര്ത്തെ പഠിക്ക്‌ യാണോ അതോ വീ ഹൗസ് വൈഫ് പ്പോള്ളത് ജോലി ചെയ്യാലോ ഓഹ് എത്ര കി
നിങ്ങളോ?
ഞാനും സേയ്ഫ എനിക്കും സേ രണ്ട് കുട്ടികളന്നേണ്
ആഹ് എനിക്ക് രണ്ട് പെൺകുട്ടികള്
ഏഹ് എനിക്ക് രണ്ടാൺകുട്ടിയാ
അല്ലാഹ് ഏഹ് കുരുത്തക്കേടുണ്ടോ? കുരുതകേട്ണ്ടോ?
അതൊക്കെ അൾലിമിറ്റടാ
ആണല്ലേ അപ്പൊ എല്ലാടും അങ്ങനെ തന്നെയായിരിക്കുംല്ലേ ആ കുട്ടികട് ഭയങ്കര കുരു തക്കേടല്ലേ? അപ്പൊ എന്റെ മൂത്ത മോള് ഞാനി രണ്ടാമത്തെ മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്
ആഹ്‌
എന്റെ മൂത്തമോള് പറയും ഉമ്മാ ആൺ കുട്ടിനെ വേൻണ്ടന്നെ വേണ്ട എനിക്ക് പെൺകുട്ടി മതി
അപ്പന്താ
എന്റെ അനിയത്തിക് ഒരു മോൾ മോന്ണ്ട് ഭയങ്കര കുരു ക്കേടാണ് അൺലിമിറ്റടാ ഓക്ക് നല്ലോണ്ണം കിട്ടും നല്ലണം വേദനകും കടിക്കും അടിക്കും ഉന്തി ടാ ഭയങ്കര ഒരു കുരുത്തക്കേട് കളിക്കും പിന്നെ നമ്മള് വീടിന്റെ അടുത്തുണ്ട് മൂന്ന് കുട്ടികള് ആൺ കുട്ടികളെന്നെ
ഉം
ഭയങ്കര കുരുത്തക്കെടാ അവളിങ്ങനെ നോക്കിയിരിക്കും അടിക്കുന്നതും കു ത്ത്ണതും ചവിട്ടണതൊക്കെ വേദനാക്കി കളിക്കൂലെ അതെനിക്ക് ശരിയാവൂല്ല
ഉം
അതുകൊണ്ട് അവക്ക് ഭയങ്കര പേടിയാണ് എന്നിട്ട് ഞാൻ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോ സ്കാനിങ്ങിനൊക്കെ പോകുമ്പോ പറയും ഉമ്മ ഡോക്ടറോട് ചേയിക്ക് പെൺകുട്ടിയല്ലേ ഡോക്ടറോട് ചോയിക് പെൺകുട്ടിയല്ലേ അത് ഭയങ്കര പേടിയാവുക്ക് ഞാൻ കൊറേ വലുതായിട്ട് പെറ്റോന്ന് പറയും ആൺകുട്ടീനെ
തന്നെ ഇവിടെ ഇന്റെ അടുത്ത് മാ ഇവിടുത്തെ മക്കൾ ഇന്റെ അടുത്ത് മാത്രേ ഉള്ളൂ ഭയങ്കരായിട്ട് കുരു ത്തകേട് കാട്ട ഇന്നോട് മാത്രണ്ടാവുള്ളൂ പൊർത്ത് കസിൻസിന് ഓല്ക്കൊക്കെ ഭയങ്കര കാര്യ ഓരോടൊന്നും ഇങ്ങനെ കുരുത്തക്കടൊന്നും കാണിക്കുലാ തമ്മിൽ ഭയങ്കര ഇട്ട് ഇതാ കുരുത്തകേട് ഇതുവരെ കാണിച്ചിട്ടില്ല ഓര് തമ്മിലുണ്ട് അതായത് മ മക്കള് അനിയനെ ഇട്ടിടും അങ്ങട്ടുണ്ടാവും ആ ഓരോന്നെ പടിയഴിച്ചും
ഏട്ടനെങ്ങനെ സാധനങ്ങളൊക്കെ പൊട്ടിക്ക അങ്ങനെയൊക്കെ ചെയ്യോ
ഏഹ്‌ അങ്ങനെയൊന്നുല്ല അങ്ങനത്തെ പി നമ്മളിങ്ങനെ പറയല്ലോ പ്രശ്നം പരിഹരിക്കണ്ടി വരും രണ്ടാള് തല്ലുടിയ രണ്ടാളും പരാതി കൊണ്ട് വരും അപ്പോ ഒരാളെ സൈഡ് നിക്കാൻ പാടില്ല അപ്പൊ ഞാൻ എന്താ ട്ട് നിങ്ങളെല്ലെ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളന്നെ പരിഹരിചോളി രണ്ടിന ഓരെ കിച്ചു പോയലെ ഓലെ ഒരിക്കലേ വിടും അപ്പൊ കൊഴപ്പൊന്നുല്ല പിന്നെ പുറത്തുന്ന് കുട്ടികളോട് അങ്ങനത്തെതൊന്നും ഇല്ല വികൃതിത്തനം അങ്ങനെ കുരുത്തക്കെടന്ന് കാണിച്ചു സാധനങ്ങള് പിന്നെ കുട്ടികള് കാട്ടല്ല അങ്ങനെനിതരേ ഇതുവരെഉണ്ടായിട്ടില്ല ട്ടോ
ആഹ്‌
പിന്നെ ഇപ്പം മക്കളൊക്കെ ഹസ്ബന്റ് ഇവിടെ തന്നെയാണേ നാട്ടിൽ തന്നെയാണേ
ആഹ്‌ ഇക്ക നാട്ടിലുണ്ട്
എന്നാ ശരിട്ടോ
ആഹ് ഓക്കെ എന്നാട്ടോ